കേൾക്കുണ്ടോ
ഹലോ ആഹ് കേക്കുന്നുണ്ട്
എന്തെക്കെ ണ്ട് വിശേഷം ചായ ക്കെ കുടിച്ച
എന്നാ
എന്തൊക്കെയുണ്ട് വിശേഷം ചായയൊക്കെ കുടിച്ചാ
ആഹ് ആഹ് ചായ കൂടിക്കെ കൈഞ്
ആഹ്
എന്താ അവിടുത്തെ ഫുഡ് ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ലാ സാദാപൊലെ തന്നെ നമ്മള് വെള്ളിയാഴ്ചാണ് സ്പെഷ്യൽ ഇണ്ടാക്കല് അവിടെ
ആഹ് ഇവിടെ ഞായറാഴ്ചയ്ക്കാണ് സ്പെഷ്യല്
ഏഹ് എന്താ ബിരിയാണി അങ്ങനെക്കെ വെക്കോ
ആഹ ബിരിയാണിയൊക്കെ വെക്കും അവിടെയാ
ഇവിടെ വെള്ളിയാഴ്ചാണ് ആഹ ആഹ
വെള്ളിയാഴ്ച ബിരിയാണിയൊക്കെ വെക്കും അല്ലേ
ആഹ് ബിരിയാണി നെയ്ച്ചോറ് മന്തി അങ്ങനെയൊക്കെ സ്പെഷ്യൽ ഇന്നലൊന്നും ഇല്ലേന്നു ഇന്ന് സാദാ ചോറേന്ന് പിന്നെ മയൊക്കെണ്ട അവിടെ ഏഹ് ഹലോ ഹലോ
ആഹ
മഴക്കെ ഇണ്ടോ ചോയ്ക്കാ കേൾക്കുന്നില്ലാ ഹലോ